ഹലോ ആഹ് എന്തൊക്കെയ്ണ്ട് വിശേഷം
വിശേഷം എന്തുവാ ഇങ്ങനെ ഇരിക്ക്ന്ന് ഇവ്ടെ പൊറത്ത് വന്നിങ്ങനെ ഇരിക്ക്ന്ന് നാളെ ക്ലാസ്സിനൊക്കെ പോണം പ്പൊ അതിന്റെ കാെറച്ച് പഠിത്തവൊക്കെയായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്ക്ന്ന്
നാളെ പരീക്ഷ ഉണ്ടോ
നാളെ മാത്രമല്ല ഞങ്ങക്ക് എല്ലാ ദെവസവും അവരായിട്ട് എക്സാംമിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും
ആണോഅത് നല്ലെയല്ലേ പഠിക്കുന്നതൊക്കെ ഓർത്തിരിക്കുവല്ലോ
പഠിക്കുന്നതൊക്കെ ഓർത്തിരിക്കും പക്ഷേ വേറെ കുഴപ്പമെന്ന് വെച്ചാല് എല്ലാ ദിവസവും എക്സാം നടത്തുമ്പോ നമ്മളീ എക്സാമിന് വേണ്ട ള്ള കാര്യം മാത്ര അങ്ങ് പഠിക്കത്തുള്ളൂ ഇപ്പൊ നമ്ക്ക് അടുത്ത മാസം ഇനി മെയിൻ എക്സാം വന്നുകൊണ്ടിക്കും അപ്പൊ അതിന് വേണ്ടി നമുക്ക് പ്രിപ്പറേസെയ്യാം പ്രിപ്പേർ യ്യാൻ പറ്റത്തില്ല ഇവര് ഇവർടെ ഇഷ്ടമുള്ള പ്രകാരം ടോപ്പ് അത് ഒരു ആ ഒരു സിസ്റ്റാപ്രശ്നം നമ്മൾ ഇതിന് വേ ഇതിക്കാര്യ മാ ത്രങ്ങ് പഠിക്കും എന്ത് പിന്നാണെ ഞങ്ങൾക്കാണെങ്കി ഇപ്പം മൂന്നൂസം ക്ലാസുള്ളത് ആ മൂന്നൂസത്തിലൊരു ദിവ്സവാണെങ്കി നമ്മടെ ക്ലാസ് പഠിപ്പിച്ച ടോപ്പിക് ഒരാഴ്ച ടോപ്പ് പഠിപ്പിച്ച ടോപ്പിക്ക് ബേസായിരിക്കവര് കൊസ്റ്റൃനിട്ന്നത് അട്ത്തൂസാന്നെങ്കി നമുക്ക് റാങ്ക് ഫൈലൊക്കെ വെച്ചിട്ട് ഓരോ കൊസ്റ്റ്യനൊക്കെടും
ഉം
അയ്ന്റെ അട്ത്തൂസാണെങ്കി ഒഎംആർ എന്ന് പറഞ്ഞ സാധാ ഒരു പിഎസ്സി അപ്പൊ അതിനകത്ത് നമുക്ക് എന്തോ പഠിക്കണം എ എങ്ങനെ എവിടന്ന് പഠിക്കണം ഒന്നും അറിയത്തില്ല നമ്മൾ ജസ്റ്റ് അങ്ങ് പോയി പരീക്ഷയെഴുതുവാ അത്രയാ ചെയ്യുന്നെ
ഉം
പിന്നെ ഇങ്ങനെ പരീക്ഷ നടത്തുമ്പോ നമുക്കൊരു എക്സ്പീരിയൻസാവും നമുക്ക് നമ്മുടെ ഒരിച്ചിരി വേഗത നമുക്ക് ആകെ എസ് സിക്ക് അങ്ങന ഒന്നര മണിക്കൂറോ അങ്ങനെയാണ്ട് അത്രാണ്ടല്ലേ ഉള്ളൂ എക്സാമിന് ഞാൻ
അരമണിക്കൂറേ സമയ ആ ഒന്നര മണിക്കൂർ സമയമുള്ളൂ.
ആഹ് അതാ ന നൂറ് ക്വസ്റ്റൃനങ്ങാണ്ടില്ലയോ?
നൂറ് ക്വസ്റ്റിനും ഉണ്ട്. അതിനകത്ത് കണക്കുണ്ട്, പല ആഹ് ഒ എം ആർഷീറ്റ് വഴിയാന്നെങ്കിൽ
ആഹ്
നമുക്ക് ഇങ്ങനെ കണക്ക് ചെയ്തു നോക്കാനൊക്കെ കാണും.
ആഹ് ആഹ്
അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മള് സ്പീഡ് ഉണ്ടെങ്കിലേ നമുക്കത് ചെയ്ത് നോക്കി
ആന്നല്ലേ ആഹ് അതായിരിക്കും അവര് നടത്ത് അപ്പ നമുക്കൊരിത് വരും ചൂട് വരും പക്ഷെ ഇവിടെന്ന് വച്ചാൽ അങ്ങനെ, അവര് ഇന്ന ടൈം വെക്കുന്നില്ല
ഒരു ടൈമ് നമ്മള് എപ്പഴ എല്ലാരും പ്പോ അങ്ങ് പറയും പക്ഷെ ഒരു ടൈും കൂടെ നമ്മളാ പി എസ് സിക്ക് വെക്കുന്ന ടൈമും കൂടെ വെച്ചിരുന്നെങ്കിൽ നന്നായേനേ. ആഹ്
അതിനനുസരിച്ച് നമുക്ക് ഇപ്പൊ ഏതൊരു എക്സാമിനാന്നെങ്കിലും ഓരോന്നിനും ടൈം ഉണ്ട്. ണ്ടല്ലോ ടൈം വെച്ച് എക്സാം എഴുതാൻ പഠിക്കണോങ്കി ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോ അല്ലെങ്കിൽ നമ്മള് അവിടെ ചെന്നായാാലും ഇതിനുള്ള ടൈം നോക്കാതെ നമ്മളിരുന്ന്
ആഹ് ആ ആന്ന് ആന്ന് ആന്ന് ആന്ന് ആഹ് ആഹ്
അപ്പൊത് ങ്കര ബുദ്ധിമുട്ടായിരിക്കും.
ആഹ്
പ്പം ആ സാറമ്മാരോട് നിങ്ങളന്നെ പറയണം.
ഓ നമ്മള് ഇതിപ്പം അവിടെ തൊടങ്ങിയിട്ട് ഇപ്പം ഇത്ര നാള് വർഷങ്ങൾ കൊണ്ട് തൊടങ്ങിയിട്ട് അവിര് നമ്മക്ക് വേണ്ടി ഒന്നും മാറ്റിത്തരത്തൊന്നുല്ല ഇത്പ്പ എന്റെ മാത്രം ഒപ്പീനിയൻ അപ്പൊ ഇത് എല്ലാർക്കും ഇത് ഇഷ്ടമാണെന്ന് നമുക്ക് അറിയത്തില്ല എല്ലാരും അത് പറയ നമ്മളൊ പറഞ്ഞിട്ട് കാര്യല്ലല്ലോ നമ്മളൊരാള് എല്ലാവരുംടെ നിന്ന് പറഞ്ഞാലാൽ അവർക്കും ഒരു സീരിയസ്നസ് ആവ ത്തുള്ളൂ ത്തോള്ളൂ
എക്സാം നടത്തുന്നത് കൊണ്ട് കൊഴപ്പില്ല ഇപ്പം ഒരാഴ്ചയിൽ ഒര് തവണ നടത്തിയ നമുക്ക് അന്നേരം അതിനും നല്ല രീതിയിൽ പഠിച്ചച്ച് പ്രിപ്പയർ ചെയ്ത് നമുക്ക് എഴുതാം ബാക്കിയുള്ളത് നമുക്ക് പോർഷൻസും കൂടെ നമുക്ക് കവറെയ്ത് നമുക്ക് പോവാാം
ഉം ഇതിപ്പം ഒരുമിച്ച്
ആ ഇത് നമ്മക്കാണെങ്കി എല്ലാം കൂടെ നടക്കും കാരണം വീട്ടിലെ ജോലിയുണ്ട് അതിന്നൊരു സമയമുണ്ട് പിന്നെ എപ്പം നമ്മളിന്ന് പഠിക്കാനാണെങ്കിൽ അതിനരു സമയുണ്ട് പിന്നെ നമ്മുക്ക് പോർ ആ ആ ഞങ്ങടെ ഞങ്ങളടെ അവിടെയൊക്കെ ഏറ്റവും നല്ല പിള്ളോരൊക്കെ ഉള്ള കല്യാണം കഴിച്ചാല കൂടുതൽ പേരും അവർക്ക്ന്നെ പ്രാമൊത്തം പ്ര ഏ
അതെ അവർക്ക് ജോലിയും എല്ലാം
വേണം അതാ അത് വര് ഇപ്പൊ നല്ല ഏജ്ടൊക്കെള്ള ആൾക്കാരുണ്ട് അവർക്കൊക്കെ പ്രശ്നംന്ന് വെച്ചാൽ അവര് പകുതിക്ക് വെച്ച് അവരുടെ ഇതങ്ങ് നിന്ന് പോകുന്നു കാണം അവർക്ക് വീട്ടില കാര്യം എന്തെങ്കിലും ഇപ്പൊ അമായി അമ്മയ്ക്ക് വയ്യാതാവോ അല്ലെങ്കിൽ അമ്മായിച്ച ന് ഏതാലും ഈ പുള്ളേർക്കും എല്ലാം കുഴപ്പം പറ്റും ഈ ഭർത്താവനും വല്ല കഴിയാത അങ്ങനെ വയ്യാതആകുമ്പോ എല്ലാ ഇവർ ചുമലില്ലേ
ആണോ എല്ലാം പാത്യം പറഞ്ഞ ഒരു ഒരു പെണ്ണിന്റെ കാര്യം എന്ന് വെച്ചാൽ അവള കെട്ടിക്കൊണ്ട് പോകുന്ന വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞൽ
അതാ നമ്മട തലയിലാകും അത് അത അവരും ചിന്തിക്കണം ഇപ്പം ഇപ്പം ആണ് ഇപ്പൾ നമ്മുടെ നമ്മുടെ കടമയ അമ്മയമ്മേ അമ്മയെച്ചിരി നോക്കണ്ടത് പക്ഷെ അദോ ആണുങ്ങൾക്ക് ആ കടമയൊന്നും ഇല്ല നമ്മുടെ അച്ഛന അമ്മേയും നമ്മള് നോക്കണം നമ്മുടെ അമായച്ഛനും അമ്മയും നമ്മള് നോക്കണം ആണ്ങ്ങൾക്കാണങ്കിൽ അവർക്ക് അവർ അച്ഛനമ്മെ മാത്രം നോക്കിയാ മതി നമ്മുടെ അച്ചനും അമ്മയും കുറച്ച് ഉള്ള ക്ക് കവലയന്ന് അവര് നോക്കിയില്ലെങ്കിൽ ആരും കുറ്റം പറയത്തില്ല
ഉം പക്ഷെ മരുമ മക്കളും അമ്മായി എന്തോ അമ്മായിമ്മേ അമ്മായിച്ച നോക്കിയില്ലെങ്കിൽ
അയ്യോ അയ്യോ അവള് അവിടെ വന്ന്റിയിട്ട് അതാ ഞാൻ ഇപ്പം അവളപ്പ നമ്മൾക്ക് കല്യാണം കഴിഞ്ഞപ്പഴ നമുക്കപ്പ നമ്മള ഓരോരുത്തരെ കുറിച്ച് ആ പെണ്ണ് അവള ആ വീട്ടിൽ നിൽക്കിന്നില്ല റ വീട്ടില എപ്പഴും എന്നൊക്കെ നമ്മളും പറയുമ്പോഴും നമ്മൾ കഴിക്കാൻ എന്താ ഇപ്പ ഇങ്ങനെ പക്ഷെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴ നമുക്ക് മനസിലായത് അയ്യോ ബുദ്ധിപ സത്യ ഇപ്പം നമ്മളിപ്പം എത്രക്കന്ന് പറഞ്ഞാല നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിരിക്കാൻ പറ്റോ ആ് നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിരിക്കാൻ പറ്റോ ഇപ്പ നമ്മടെ വീട്ടി ആ
അവർക്ക് നമ്മടെ വീട്ടിൽ വന്ന് രണ്ടു ദിവസം നിക്കാൻ പറ്റത്തില്ല
രണ്ടു ദിവസം പട്ടോ ഒറ്റ ദിവസം ഒറ്റ ദിവസം നിന്ന് കാണിക്കട്ടെ ഇവർക്ക്
അത ഒരു അവർക്ക് പറ്റത്തില്ല ആ ആൾക്കാരാ
ആ അ പക്ഷെ അവര് ചിന്തിക്കുന്നില്ല അവര് ചിന്തിക്കുന്ന നമ്മള് നമ്മുടെ വീട് വിട്ട് നമുക്ക്റിയാത്ത ഒരിട തോട്ട് ഒ അപ്രത്യക്ഷയമായിട്ട് നമ്മള് കയറി വരും നമുക്ക് അവിടെ ഉണ്ടാവുന്ന ഇൻസെക്യൂരിറ്റി നമുക്കുണ്ടാവുന്ന ഫീലിങ്സും ആ പിന്നെ പുതിയ വീട് പുതിയ ആൾക്കാര് പുതിയ മനുഷ്യര് എന്തിന് പുതിയ ബാത്റൂം
നമ്മൾ ജീവിച്ച ജീവിതത്തിൽന്ന് തന്നെ നേർ ഓപ്പോസിറ്റ് കാര്യങ്ങളായിരിക്കും അത്രയും നാൾ അച്ഛന്റെയും
ആഹ്
കൂടെ നിന്നിട്ട് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ മാറുമ്പോ പലർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് അവര് കൂടെ നിക്കുന്ന നിക്കുന്നവർ അത് കുറിച്ച് ചിന്തിക്കാറില്ല
ആ അത് അല്ല നമ്മുടെ ഭർത്താക്കന്മാർ ചിന്തിച്ചാലും ഈ ഇവിടുത്തുള്ള നമ്മുടെ ഈ അച്ഛൻ അവരുടെ ഭർത്താക്കൻമാരുടെ അച്ഛനും അമ്മയും ചിന്തിക്കത്തില്ല അത ഏറ്റ
ആഹ് അവർക്കും അവര് ഏതാണ്ട് നമ്മള് ഏതോ മെഷീൻ ആണെന്നുള്ള രീതിയിലുള്ള പെരുമാറ്റം അന്നാ അവർക്കും പെൺമക്കള് ഉള്ളതാ അവര് ഇത് കൂട്ട് ഒരു വീട്ടിൽ വന്നു നിന്നതാ അവര് കുറച്ച് നാൾ വർഷങ്ങൾ ക്ക് മുമ്പ് ഒരു ഇത് പോലെ കല്യാണം കഴിഞ്ഞ് വന്നെയാ
അത് അത് അവർ ചിന്തിക്കുന്നില്ല പല അമ്മായിയമ്മമാരും ചിന്തിക്ക അത അതാ ഞാനും ഇതേപോലെ വന്നതല്ലേന്ന് ചിന്തിക്കുന്നില്ല
ആഹ് അവര് അവരുടെ അമ്മായിയമ്മേൽ നിന്ന് എന്തോ അവർക്ക് കിട്ടിയത് അത് തിരിച്ച് കൊടുക്കാൻ ഇവര് നോക്കും
ആഹ് അങ്ങനെ ഉള്ളു അല്ലെ ഇപ്പ നമ്മടെ നമ്മുടെ അമ്മായിയമ്മമാരെ ആഹ് തലമുറയും കൂടെ ഉള്ളു ഇങ്ങനെ അപ്പ നമ്മള് ഒരു അമ്മായിയമ്മയും അമ്മയും ഒക്കെ ആവുമ്പം അത്രയും ബുദ്ധിമുട്ട് നമ്മുടെ മക്കൾക്കോ മരുമക്കൾക്കോ വരത്തില്ല കാരണം നമുക്കറിയാം നമുക്ക് നമുക്കറിയാം ഇപ്പോഴത്തെ അപ്പോഴത്തെ ഇപ്പോഴത്തെ എല്ലാം ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ന്യൂജൻ പിള്ളേരല്ലിയോ
ഇനി അങ്ങോട്ടുള്ള തലമുറ അമ്മായിമ്മമാരൊന്നും ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തില്ല നമുക്കൊരു വിശ്വാസം കാണാം കാരണം അവര് അവര് ജീവിച്ച രീതിയൊക്കെ അവർക്ക്
നന്നായിട്ട് അറിയും കുറച്ചു കൂടെ മനസ്സിലാക്കുന്ന ആൾക്കാരും കുറച്ചും കൂടെ വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരും
ആഹ്
കുറച്ച് ആൾക്കാരുമാ ഇപ്പഴത്തുള്ളത് പണ്ടുള്ളവർക്കൊന്നും അവർക്ക് ഇല്ല മരുമക്കൾന്ന് പറയുമ്പോ വീട്ടിലിട്ടേക്കുന്ന വീട്ടിലെ ജോലിയും ചെയ്ത് വീട്ടിൽ തന്നെ കിടക്കുന്ന ആൾക്കാരാന്നോള്ള വിചാര
അവള് അവര് സ്വന്തം വീട്ടിലോട്ട് പോണമെങ്കിൽ തന്നെ എല്ലാരുടെയും അനു അനുവാദവും മേടിച്ച് ആര്ടൊക്കെ മേടിക്കണം ഭർത്താവിന്റെ അനുവാദം അമ്മായിയമ്മയുടെ അനുവാദം അമ്മയിയച്ചൻ്റെ അനുവാദം പോയി രണ്ട് മൂന്ന് ദിവസം അവിടെ നിന്നാല്ലോ നാട്ടുകാര് പറയുന്നത്.
മ്മ്
അങ്ങനെ ഓരോന്ന് ഓരോന്ന് എന്തൊക്കെ
അല്ല ഇപ്പ ഇപ്പ നമ്മുടെ ഇഷ്ടത്തിന് നമ്മളിപ്പ ആരുടെ അടുത്തും പറയാതെ പോയാ ആദ്യം ചോദിക്കും നീ ആരുടെ അടുത്ത് ചോദിച്ച് ച്ചിട്ടാ പോയെന്ന് അവര് അവരുടെ നമ്മടുത്ത് പറയുന്നുണ്ടോ വേറെ ആരുടെത്തിലും പറയുന്നുണ്ടോ ആരുടത്തും പറയുന്നില്ല അവര് അവരുടെ ഇഷ്ടത്തിന് എവിടാന്ന് വെച്ചാ പോന്നു
ആരോടും പറയാൻ വേണ്ട ആരോടും പറയാ വേണ്ട അനുവാദവും ചോദിക്കേണ്ട ഇഷ്ടമുള്ള സമയത്ത് കയറി വന്നാ
ഉ
നമ്മളൊക്കെ ആരോടൊക്കെ ചോദിക്കണം
ആഹ് നമ്മള് ഇപ്പോ ഇപ്പൊ നാളെ അടുത്ത മാസം ഒരു കല്യാണത്തിന് വല്ലോം പോണം
ഇപ്പോഴേ നമ്മളനുവാദം ഉം എന്നാ സമയണേ വേ സമയാവുമ്പോ വേണേ പറയും പോ ണ്ടാന്നും പറയും
ഉ അല്ലെങ്കിൽ നമ്മള് ഭാര്യ ഭർ ഭാര്യ ഭർത്താവു ആയിട്ട് മാത്രം ജീവിക്
ആ ഇതിപ്പോ ഭാര്യയായിട്ടും ഭർ ഭാര്യയും ഭർ ത്താവും കൂടെ പുറത്തു പോവുന്നെങ്കി തന്നെ എനിക്ക് അനുഭവള്ളയാ സ്വന്തമായിട്ട് ഭർത്താവിന്റെ കൂടെ പുറത്തു പോണമെങ്കി തന്നെ ഭാര്യ അമ്മായിമ്മടെ അനുവാദം വേണം
ആ അത് ചില ഭർത്താക്കന്മാര് അങ്ങനെ നിക്കും അല്ലെങ്കി ഞാൻന്റെ ഭാര്യേട്ടല്ലേ പോന്നേ ഞാനെന്റെ പൈസക്കല്ലേ പോന്നെന്ന് ഭർത്താക്കമ്മാര് ചിന്തിക്കണം
അവ എവിടെ പോന്ന് എന്തിന് പോന്നു ആരുടെ കൂടൊക്കെ പോന്ന് എല്ലാരും എന്നാ ശരിയെന്നാ
ആ ആ ശരിന്നാ ആ ശരി ഉം